ഉ കേൾക് ആഹ് കേൾക്ണ്ടോ ഹലോ കേൾക്കണ്ടാ വോയ്സ് ക്ലിയർ അല്ലേ
ലോ
ആഹ് കേൾക്കണ് ല്ലേ
ഹലോ അ
കേൾക്കുന്നില്ലാ
ആഹ് എന്നാ എടുക്കുവാ
ടെ ആ അവിടത്തെ വിശേഷം സുഖം അല്ല കഴിഞ്ഞുവടങ്ങനെനെ കെട്ക്ക ക ണകഴിച്ചെടുക്കുക ആ ആ ഫുഡോക്കെ കഴ്ച് വിടങ്ങനെകിടുന്നതാ ങ്ങൾ ഫുഡ് കഴിച്ച
ന്ന് വെച്ച ആ കയ്ച്ച് കാച്ചു എന്നാർന്ന് ചോറിന് കറിയൊക്കെ
തേങ്ങാചോറും ബീഫും
ആഹ് ആ
ങ്ങക്കെന്തെനു സ്പെഷ്യല് ണ്ടായിനാ ന്താ ണ്ടാക്ക്യേ
ആ ഇന്ന് മീൻ വറുത്തതും സാമ്പാറും മോരു കറിയൊക്കെ ആയിരുന്നു
മ് തേങ്ങച്ചോറും ബീഫും പിന്നയ്ക്കൊരു ചമ്മന്തി അതൊക്കെ ണ്ടാക്കിട്ടാണ്ട് കഴിച്ചു അച്ചാർ പിന്നെ മസ്റ്റാ അച്ചാർ പിന്നെ അതെന്നുണ്ടാവും ഇവടെ
ആഹ അവിടെ എങ്ങനെയാ ഇടിമഴക്കെ ക്കണ്ടാ
മഴ പെയ്തീർന്ന് ഇപ്പോ മഴല്ല ഇപ്പോങ്ങനെ മഴക്കാറ് മൂടീട്ട്ക്ക്ണ്ട് വെയിലേർന്നിത് വരെ ഇപ്പോ വെയിലൊക്കെ പോയി മഴ വരുന്നുണ്ട് ഉ
മ്മ് ഇവിടെ രാവിലെ ഭയങ്കര ഇടിയും മഴയൊക്കൊയിരുന്നു ഇപ്പൊ ഇച്ചിരി വെയിൽ വന്ന് അടങ്ങിയിട്ടുണ്ട്
എന്തേനു ന്തേലും വർക്കെയ്യുണ്ടോ ജോല്യന്താ
ഇല്ല ല്ല്യ
വീട്ട്തന്നല്ലേലെ വീട്ടിലെ ജോല്യഞ്ഞ മത്യല്ലോ
അതന്നെ ധാരാളാണ് അതന്നെ ഇഷ്ടംപോലെണ്ടല്ലോ പുറ അടിക്കണ്ട ആവശ്യ ഇില്ല
എത്ര ആണ് മക്കളൊക്കെ ഇണ്ട
ആ ഒരാള് സ്കൂളിൽ പോയിക്കുവാ
എത്രേലാ
അവളൊന്നാ ക്ലാസിൽ
ആ നാളെ ആതി ആവും അല്ലെ ശനീശ ഞായറും അവധി അല്ലെ ഉം അടുത്താണോ സ്കൂള്
ഏ ഇച്ചിരി പോണം ബസിനാ പോണത് എന്നന്ന് രാവിലെ വൈകിട്ടും ആ രാവിലെ പോണം അപ്പത്തേനും രാവിലെ ആവുമ്പത്തേനും പണിയെല്ലാം തീരും ഉം അത് കഴിഞ്ഞിട്ട് പിന്നെ ആ അതെ ഹസ്ബൻഡ് ജോലി ക്ക് പോയി
ആ
ആഹ് ആഹ് അതെ അതെ ഒറ്റക്ക ഒറ്റക്ക
അടുത്ത വീടുകൾ ഉണ്ടോ
ആഹ അടുത്തൊക്കെ വീടുണ്ട്
ഉം ഫാമിലികളൊക്കെ ഉണ്ടോ അടുത്ത് തന്നെ അതോ അയൽവാസി
ആഹ് അല്ലല്ല അയൽവാസികളാ
പിന്നെങ്ങനെ പുസ്തകം വായനൊക്കെ ഒണ്ടാ
ആഹ് ഉണ്ടുണ്ട്
ആ അതെ വീക്കിലി ഒക്കെ വായിക്കും ഉണ്ടാവില്ല ഏതോ അവനെ അറി ഇതേ കണക്കല്ലെ എനിക്ക് നല്ല ഇഷ്ടം ഉള്ളപ്പോ എല്ലാം ഞാൻ നല്ലോണ്ണം വായിച്ചു ആദ്യക്കെ കൊറൊക്കെ ആയിട്ട് കു റഞ്ഞു
അതെ
ഉം പിന്നെ വീടിന്റെ പണി അടുക്കള പണി ഒക്കെയായിരുന്നു അടുക്കളൊക്കെ പൊളിച്ചത് അടു പ്പൊക്കെ പൊളിച്ചുണ്ടാക്കലും പണിക്കാരും പിന്നെ പൊതുവെ പോണം പിന്നെ ഫുഡ് ഓരോ ഫുഡ് ഉണ്ടാകലും അതൊക്ക കഴിഞ്ഞ് ക്ലീൻ ആക്കലും കൂടെ ആകുമ്പോ പിന്നെ ഒന്നിനും ടൈം കിട്ടാറില്ല
ആഹ് പക്ഷെ വീട്ടുപണി അത് എന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും കോപ്പി ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം വായിക്കാനൊ ഒക്കെ ആണെങ്കിലും നമ്മള് സമയം കണ്ടെത്തണം നമ്മുക്ക് കിട്ടിയ ആരും സഹായിക്കുന്നില്ല നമ്മള് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അതെ
അങ്ങനങ്ങനെ നിന്ന് പോയി ഇപ്പൊ പിന്നെ എന്തൊയാലും ഫോണുമേ തോണ്ടാന് അതിനെ രണ്ടാമതും പോലെ വന്നു കെട ക്കാണ് അയ്ന് റിപ്ലൈ കൊടുക്കാന്
ഇവരെല്ലാരും കൊറച്ച് കഴിയുമ്പ - ത്തെനും പിറകെ കയറി നോക്കി
ആ കാര്യം തന്നെ ഞമ്മക്ക് നമ്മള് തന്നെ ഉണ്ടാവൊള്ളൂ വേറാരും ണ്ടാവൂല ലാസ്റ്റ്
അത് അതെ നമ്മക്ക് എന്തെങ്കിലൊക്കെ ആഗ്രഹങ്ങള് ഉണ്ടെങ്കിലൊ പഠിക്കണങ്കിലൊ അതെ അതെ എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണന്നു ണ്ടെങ്കിലും ഒക്കെ ചെയ്തോണം അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നെ പ്രായായിക്കഴിഞ്ഞ പിന്നെ അവരെ ചെയ്‌തോളും
ഏത് ജോലിക്കൊക്ക പട് പഠിച്ച് ജോലികേറാനൊക്കെ നോക്ക്ണ്ടാ ന്തേലും ജോലിക്ക് നോ കുണ്ടോയ്ക്ക
ആഹ് ഇപയ്യെപയ്യെ നോക്കണം. എപ്പത്തേനും ഞാന് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോവേഒക്കെ ചെയ്യുന്നുണ്ട് ഇന്റെ ഇടക്ക്.
ഉം ഡ്രൈവിങ് പടിഞാ? സ്കൂട്ടിയാണോ കാറോ?
രൺ രാ എൻ എന്നാണേങ്കിലും രണ്ടും കൂടി എടുക് വാഹ് അതാ ലാഭം. ഒരെണ്ണം തന്നെ പഠിക്കുവാണെങ്കി നഷ്ടവാ. എല്ലാം കൂടെ പഠിച്ചും ആഹ് ക വരുമ്പയ്ത്തേനു ഒരു പത്ത് പതിനായിരം രൂപയാകും. ഇപ്പ രണ്ടും കൂടെ ഒരുമിച്ചെടുക്കുവാണെങ്കില് ഒരു പതിനഞ്ചുരൂപയില് ഒക്കെനിക്കും. ആഹ് അങ്ങനെ അങ്ങനെ ചെയ്യുവാണെങ്കില് അതായിരിക്കുംനല്ലേ. രണ്ടായി ആഹ് രണ്ടായിട്ട് എടുക്കാൻ നിന്നാ ഒത്തിരി പൈസയാവും. നമ്മുടെ സമയവും പോകും. അപ്പൊ പിന്നെ എടുക്കുമ്പോ അങ്ങ് ഒരുമിച്ച്‌ എടുക്കാന്ന് വിചാരിച്ച എല്ലാരും പറഞ്ഞു അതേ നല്ലതെന്ന്പറഞ്ഞു. അപ്പൊ പിന്നെ അത് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് എടു ക്കൊആ അഹ് പിന്നെപ്പോ കൊച്ച് സ്‌കൂൾളൊകെ പോഉന്നോണ്ട് സമയമുണ്ടല്ലോ. അപ്പൊ അ പോയി പഠിക്കാമല്ലോ.
അഹ് ആഹ് പ്പം വെറുതെ ഒറ്റക്കിരിക്കല്ലേ ഒറ്റക്ക് വെറുതെ ഇരിക്കല്ലേ അപ്പൊ പോയെ ഹെ ഒഴിവുള്ള ടൈമില് പോയി പഠിച് അത് മതി അല്ലോ പറയും
ആഹ് അതെ സ്കൂള സ്കൂളിൽ എല്ലാ ദിവ തിങ്കളാഴ്‌ച്ചിം ചൊവ്വി ബുധനും വെള്ളിയൊക്കെ ഉണ്ടല്ലോ ക്ലാസ് അന്നേരം പിന്നെ അവള് സ്കൂളിൽ പോകുന്ന സമയത്ത് പകല് പോയി പഠിക്കും
ആഹ് കൊറച്ച് ആഹ് മോള് പോവല്ണ്ട് വടെ മോള് പഠിക്ക് ണ്ട് ഓക്ക് സ് കൂട്ടിണ്ട് സ്കൂട്ടിഓളെ കു ട്ട്യാളെ കൊണ്ടാക്കാനും കോണ്ട്രാനൊക്കെ ഒക്കെ യൂസ് ചെയ്യും. പഷോക്ക് ലൈസൻസ് കിട്ടീട്ടില്ല. ഓള്പ്പോ കാർന്റതും ഇതും കൂടെ രണ്ടും കൂടെ ട് ക്കാൻ വേണ്ടി ന്ക്കാ കാറിന്റെ ഡ്രൈവിംഗ് പഠിക്കാൻ പോണ് ണ്ട്. ആഹ് ഓളെ ലേണേയ്സ് കഴിഞ്ഞങ്ങാണ്ട് ഓള് ആ ടൈമിലോക്ക് സൗദി പോക്ക്ണ്ടായി അങ്ങനെ ഓള് പോയി പ്പൊമ്പത് മാസം
ആഹ് ഇപ്പ ഡ്രൈവിങ്ങൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആവുല്ലേ അപ്പ പിന്നെ വേഗന്ന് തന്നെ എല്ലാം പഠിക്കാ ക്കെ ആണെങ്കിലും ലേണേഴ്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാ എന്നൊക്കെ പറയുന്നു. ഞാന് ലേണേഴ്സ് നേരത്തെ എടുത്താര്ന്നു അതുകൊണ്ട് കുഴപ്പയില്ല. മ് ലെണേഴ്സ് കിട്ടാ ഭയങ്കര പാടാന്ന് ഇപ്പം പറയുന്നു. നേരത്തെ നേരത്തെ ഒരു പതിനഞ്ച് ദിവസത്തിനെങ്ങാണ്ടേ ഉണ്ടായിന്നുള്ളത് തോന്നുന്നു ഇപ്പ മുപ്പത് ദിവസത്തിനെങ്ങാണ്ടാക്കിയിട്ടുണ്ട്.
ആഹ് ഓളെ ലേൻ ലേണിങ്ങ് ടെസ്റ്റന്ന് കഴിഞ്ങ്ങാണ്ടാണ് ഓള് പോയത്. പിന്നെ ഇപ്
ഏ ആഹ് ആറു മാസോണ്ട്. ലേണിങ്ങ് ടെസ്റ്റ് കിട്ട്യാ ആറ് മാസത്തിനുള്ളിൽ ഏ എട്ത്താ മതി. എട്ട് വെച്ച് എട്ത്താ മതി.
മ് ഞനെ പറഞ്ഞീര്ന്നവരന്ന് പഷെ പോയി അവടെ പോയിക്കാണ്ട് ങ്ങനെ നീട്ടി നീട്ടി ഓളത് ഒമ്പത് മാസം വരെ നട്ടീക്ക്ണ് ഞ്ഞി പ്പയ്ചേക്കന്ന്
ആഹ് ഇനിപ്പോ നി ഒന്നുകൂടെ ലേണഴ്സ് എയ്തേണ്ടിയേരും. ആറ്മാസം കഴിഞ്ഞാ വീണ്ടും എഴുതേണ്ടി വെരും.
അന്നേനെ ഓളെ എക്സാമിന് ഓളെ ലെണിങ്ങ്സ് എയ്താം പോയത്. അന്നാ ടൈമിൽ അന്നവടടൊരു ത് മാറ്റം വന്നു. ന്നിട്ട് അപ്പ തന്നെ അവര്ക്കാ ട്രാ ഒരാള് വന്ന്ട്ട് ഓൾക്ക് പറഞ്ഞു കൊട്ത്ത് ഓ പൊറത്ത് വിളിച്ചിട്ട് എന്തോര് ക്യാപ്ച്ചേന്റത് വന്നിട്ട്ണ്ട് അപ്പന്നിട്ടന്ന് ഫെയ്ലായ കുട്ട്യാക്കൊക്കെ ഒന്നും കൂടി എയ്താള്ള അവസരൊക്കെ കൊട്ത്തു അന്നവടെ. ഇവക്ക് പിന്നന്നയ്ല് ശെര്യായി കണ്ടുക്ക്ണു. കുറേ കുട്ട്യാക്കന്ന് ശെര്യായ്ട്ടില്ല
മ് വണ്ടി ഓടിക്കാനൊക്കെ ഇഷ്ട്ടവാണോ?
ക്ക സ് സ്ലോവായിറ്റ് അ കുട്ട്യാളൊന്നും ചെയ്തിട്ട് ആവാഞ്ഞിട്ട് രാവിലെ പ് പോയിറ്റ് ഞങ്ങളൊക്കെ വര്ണെ വൈകുന്നേരാ. ടൈമ്ട്ക്കും പുതിയ അപ്ടേഷഅന്ന് വന്നതാണ് പറഞ്ഞു. മ അറിയാതെ പോ ചെയ്തന്ന് വന്നതാണ് ഓൽക്ക് പോലും അറീലേയ് ന്നു നൊക്കെ പറീണ്ണ്ണ്ടന്ന്.
ആഹ ആ ആ എങ്ങനെയാ വണ്ടി ഓടിക്കാനൊക്കെ ഇഷ്ടാണ്ടോ
ആ വണ്ടിയൊക്കെ ഓടിക്കോണ നിനിക്കോ ഞാൻ പഠിച്ചാൻ പോയിട്ടൊന്നുമില്ല
ആഹ് ഹേ ചുമ്മ പോവമേലായിരുന്ന ഓടിച്ച് ഓടിച്ച് ഓടിച്ച് പരിചയാ
നല്ലതാണ് പഠിച്ചാലൊക്കെ നല്ലത ആരും കാത്തിക്കേണ്ട നമ്മള നമ്മളാവശ്യത്തിന്
ന അതെ അതെ എല്ലാം ചുവ ഒരിടം വരെ പോകാനാണെങ്കിലും എന്തിനാണെങ്കിലും ചെയ്യാനോ ക്കെ ആണെങ്കിലിൽ നമുക്ക് എളുപ്പാവും ആ ആദ്യത്തെ ഒരു പേടിയൊക്കെ കാണത്തുള്ളൂ പിന്നെ അതങ്ങ് ഉം ഓടിച്ച് ഓടിച്ച് ഓടിച്ച പേടി മാറത്തുള്ളൂ
ഉം വീട്ടില് വണ്ടി ഇണ്ടാ കാറുണ്ടങ്ങക്ക്
കാ കാറില്ല ലൈസൻസ് ഒണ്ട് കാറില്ല റ്റു സ്കൂട്ടർ മാത്രമേ ഉള്ളൂ
ബടി സ്കൂട്ടള്ളോ ക്കോള വീട്ടിലുണ്ട് എന്റെ മോൾക്ക്ക്കെട്ടിച്ചു കൊടുത്ത ഓക്ക് മോള മോശൊക്കെടാൻേണ്ട പക്ഷേ ഓള മോശ എത്രണും കാര്യങ്ങളും നോക്കിട്ട് അയിന് പറ്റണില്ല അയിന് പാസ്സ് ആവ്ണില്ല അതിന് നിന്റെ സ്കൂട്ടിന്റെ അതുണ്ട് പ ക്ഷ കാറ് പറ്റണില്ല അപ്പ ഉം പറ്റണില്ല അപ്പ അത് പോലെ വണ്ടി അവിടെ ഓടാന് ആളില്ലതെ കെടക്കുക അപ്പ ഓള് പഠിച്ചു എടുക്ക
ഉം എ എന്നാ വണ്ടി അത് ഏ
ൻ വേണ്ടീട്ട് വാങ്ങിച്ച തന്നെ ആയിരുന്നോ കയിഞ്ഞ വണ്ടിയ പേരിപ്പോ എന്താ വാങ്ങിച്ചതാണ് പുതിയതൊന്നും അല്ല അത്
പുതിപ്പഴയത് ആഹ പ പഠിക്കാനാണെങ്കിൽ അതാ നല്ലത്
അത് മാറ്റിട്ട് പുതിയ എടുക്കാ നോന്തോ ഇപ്രവശ്യം മരമേൻ വരുമ്പോ വലിയ വണ്ടി എയർപോട്ടീന്ന് ഒരു ഫ്രണ്ടിന്റെ വണ്ടി ഉണ്ടാവും അതിന്റെ ഒണ്ട് ഒണ്ട് ഫ്രണ്ട്ണ്ടിന്റെ ഓ വരുമ്പോ അത എടുത്തിട്ടാ വര ഓ പോവളെ അത് കൊണ്ടടുക്ക ഓൻ പോകുമ്പോ എയർപോർട്ടിൽ അവിടെ നിർത്തിട്ടിട്ട് പോകൻ പോകും അങ്ങനെ ഉ പിന്നെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ ഇനി വൈകുന്നേരം എന്തായാലും ഉണ്ടാക്കോ സ്നാക്സ് ഐറ്റങ്ങളോ കടികളോ എന്തായാലും ഒക്കെ ഉണ്ടാക്കോ ചായക്ക് ഹലോ പോയോ ഹലോ ആ എവിടെ പോയി ഇതിന്റെടേകൂടേ ആ കേക്ക്ണില്ലെ ഇന്ക് കേക്ക്ണ്ടല്ലോ ആ കേൾക്ക്ണ്ട് ഇങ്ങളെവിടെ പോയി ഇതിന്റെടേക്കൂടെ ഹലോ എവിടെ പോയി അയ്‌ന്റെടെകൂടെ ആ കേൾക്ക്ണ്ട് പറഞ്ഞോളൂ
ഇതീ ആപ്പ് പോണ് എടക്കെടക് ഹലോ
ഹലോ കേൾക്ക്ണ്ടാ ആഹ് ഇൻക്ക് കേൾക്ക്ണ്ടേ പറഞ്ഞോളൂ ആ ആ എവിടെ പോയി ക്ലിയറാവ്ണില്ല
പിള്ളേരുണ്ടോ
ഇല്ലല്ല കുട്ടികളക്ക പേര കുട്ട്യേളാണ് പഠിക്കണെ
ആ പേരകുട്ടികളാലെ
മ് ന്നാ ആയിക്കോട്ടെ ശരി ന്നാല്